ഹലോ
ആഹ്
ആഹ് പറഞ്ഞോ
സുഖായിരിക്കുന്നോ ഉം ഇബടെ സുഖം പിന്നെ എന്നും ഓ ചോറൊ കെഴിച്ചു മഴക്കെണ്ടാന്ന്
ഇല്ല ഇവടെ മഴയൊന്നുല്ല
ആഹ് ഇബെടെ ഇല്ലന്നു വെയില
ആഹ് ആഹ് എല്ലാരു എന്തേ
മക്കള് ടി വി കാണാ
എന്ന് പടിക്കാ മക്കള്
മക്കള് ചെറിയ മക്കളാ നഴ്സറില മോള് പിന്നെ ആഹ് അനിയന്റെ മക്കളും ഉണ്ട് എളച്ചന്റെ ഹസ്ബൻന്റെ അനിയന്റെ മക്കളുണ്ട് അവർക്ക് ടി വി ആണുണ്ട് കാർട്ടൂൺ കാണന്ന് ശനിയാഴ്ച ആയോണ്ടെ ന്ന് സ്കൂ ളില്ലല്ലോ ആഹ്
അവര് വീട്ടിൽ ബഹളയിരിക്കും ക്കല്ലോ പിള്ളേരല്ലരുടെ
ടി വി ല്ലോണ്ട് പിന്നെ അത് ഇരുന്നോളും പിന്നെ ഫോണ് പ്പോ അങ്ങനെ കൊടുക്കലില്ല ഫോൺ ല് കണ്ട ചോറൊക്കെ കയി ഒല ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ചീത്ത പറഞ്ഞിട്ട് ഇപ്പൊ കൊടുക്കയല്ല ഉ പ ടി വിയില് കാപ്പും കാണ ഹ ഇതി കാണ
ആണല്ലേ
ആഹ ഭക്ഷണ
ആഹ കഴിച്ചു
ആ ടി വി എന്തെക്കും കാണണോ സൗണ്ട
ഇല്ല ഇല്ല ഇവിടെ അടുത്ത ഒരു അമ്പലത്തി പ്രോഗ്രാം നടക്കും അതിന്റെ അവിടെ അങ്ങ് താഴെ റോഡിൽ മൈക്ക വെച്ചിട്ടുണ്ട് അതിന്റെറെ സൗണ്ട
ആഹ
ആ
എന്നെന്ത് പരിപാടി അമ്പലത്തിന്
അവിടെ അമ്പലത്തി ഇപ്പം സപ്താഹം നടന്നോണ്ടിരിക്കുവ
ആഹ പിന്നെ എന്താ കഴിക്കൻന്ന്
കഴിക്ക ആഹ ചോറൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ചോറും ഇവിടെ അമ്പലത്തേന്നാ പോയി കഴിച്ചേ അവിടെ ഇതായോണ്ടേ ആഹ അടുത്താണേ
ആഹ
പിന്നെ
പിന്നെ
മഴയുണ്ടോ അവിടല്ലല്ലോ
ഇല്ലല്ല ഇന്ന് വെയില രാവിലെ ഉണ്ടായിരുന്ന ഒരു മനക്കാറൊക്കെ ഇന്ന് ഇന്ന് ആഹ
ഉം വീട്ട എ ആരൊക്കെയ ഉണ്ട്
വീട്ടില് ഇവിടെ അമ്മയും അച്ഛനുംഉണ്ട് പിന്നെ ഹസ്ബന്ഡ് പഠിക്ക പോയിട്ടുണ്ട് പിന്നെ അനിയനും അനന്റെ ഭാര്യുണ്ട് ട്ടന്റെ ഒരവാ മക്കളുംണ്ട് അതാണ് ഇപ്പ വേ താഴത്താണോകുഴപ്പല്ലേ ആഹ് ഓൾക്ക് നൈസറി ഉണ്ടായിരുന്നു പോയില്ല എന്ന് അവരുണ്ടായപ്പോൾ മടി പോന്നില്ലന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ചിരുന്നു അപ്പൊവിടെ നോട്ട തചാരിച്ച് നോക്കാണെങ്കിൽ വയ്യാനും കു ചുണ്ടുമലൊ ഒരു കുരുണ്ടായിട്ട ചെറിയൊരു ചെറിയൊരു കുരു ഉണ്ടായിരുന്നു മോക്ക്
ആ
ച്ച് മുന്നേ വലുതായിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചെറുതായി ഇങ്ങനെ നിക്കുന്നുണ്ട് ഇപ്പോ കാണിച്ചപ്പോന്നെ ഒരു പറഞ്ഞത് കുട്ടികളെ ഡോക്ടറെ കാണിക്കേണ്ടിരുന്നു പറഞ്ഞിട്ട് പറഞ്ഞു അല്ലെങ്കിൽ സ എന്താത് സ്കിന്നിന്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു ഉം ഇപ്പൊ ഇന്നലെ പോയി കാണിച്ചപ്പോ അങ്ങനെ പറഞ്ഞപ്പ ഒന്നുകൂടി കാണിക്കാൻ പോണം
ആ ഇന്ന് പോവാനോ
ഇന്നല്ല നിപിന്നെ വീ പോവാന്ന് വിചരിച്ചിട്ട് ഇതി മുന്ന ഒരുപ്രവിശ്വകാണിച്ചതേന് അപ്പൊ ഒരു ചുടുളം കൊണ്ട് കഴകിട്ടൊക്കെ പോവലുണ്ടായിരുന്നു പിന്നെ ഇപ്പോ നല്ലോണം കാണല്ലേത് ഇച്ചിരി എളുപ്പുണ്ട് ഇച്ച് ഓൾക്ക്കൊഴ പ്പൊന്നൂല്ല ഭക്ഷണംഒക്കെ കഴിക്കലുണ്ട്
ബഹളം ആണോ
ഇലല്ലഒരു മൂന്നണ്ണം കൂടി ചേർന്ന ബഹളാണ്
അംഗനാവാടി വിട്ട്തുടങ്ങിയില്ലേ
ഓ അംഗനവാടി പോവും ഇല്ലല്ല പോവാൻ ആനും ഇപ്പൊ കുറച്ച മക്കള ഉള്ളു നീസറിയില് ആദ്യ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഓള് ഞാൻ പിന്നെ ചേർത്തിട്ടില്ലേയിരുന്നു ഓളോ സ്കൂൾ എൽ കെ ജിയിലേക്ക് ചേർത്താനായിരുന്നു ചീർത്തിയില്ല ഇൂടെന് അങ്ങനെ സംസാരിക്കൊന്നല്ല എല്ലാരും കൊണ്ടും കുറച്ചും കൂടി ആവട്ടെ നാലു വയസ്സ് അവളോള്ളായിരിന്ന് അപ്പൊ അതാ ആയിക്കോട്ടെന്ന് വി ച്ച് നിർത്തിയതാ എല്ലാരോടും സം സാരിക്കൂലേലും സൗ അങ്ങനെ അടുത്തില്ലാത്ത സൈസാ അല്ലാണ്ടതില്ലആരു ആയിട്ട് അപ്പൊ ഇന് ചേർത്തില്ല ഇനി അടുത്ത വർഷമാണ് ചേർത്താന് പിന്നെ എല്ലാരും പോയി കഴിക്കോ അ മ്പലത്തില്
ആ ഞങ്ങ ഞാനു അനിയങ്ങോട് അവിടെ പോയി
ആ ഞങ്ങ അവിടെ ഉണ്ടാവില്ല ഇടടെ അമ്പലത്തിൽഓരോ പരിപാടി ഉണ്ടാവലുണ്ട് ഇവിടെ പിന്നെ അടുത്തൊന്നുംല്ല ഏ ട്ടന്റെറ വീട്ടില് എവിടെ ഇല്ല പരിപാടി ഒന്നങ്ങനെ ഇവിടെ കാവ് ഉത്സവം മാത്രമേ ഉണ്ടാവുള്ളൂ ണം ഞങ്ങളെ വീടെ അടുത്തന്നെ അമ്പലുണ്ട് ശിവന്റെ പടരും മക്കൾക്ക് പരിപാടി ഉണ്ടാവലുണ്ട്
ഉം ഇവിടെ ഇപ്പം സപ്താഹം ആയോണ്ടാ ഉത്സവോക്കെ എന്നേ കഴിഞ്ഞ്.
ആഹ് ഫെബ്രുവരിൽ ഉത്സവം ഉണ്ടാവില്ലേ?
ഇവിടെ ഫെബ്രുവരി മാസവാ ഉത്സവം.
ആഹ്
പിന്നെ
പിന്നെന്താ വൈകിട്ട് എന്താ പരിപാടി?
വൈകട്ട് പ്രത്യേകിച്ചൊന്നൂല്ല ഞാന് ഇവിടെ ഇല്ലായിരുന്നു ഞാൻ പഠിക്കുവാ ബാംഗ്ലൂര്.
ആഹ്
ആഹ് ഞാൻ ഇന്നലെയാ വന്ന ആഹ് സ്റ്റഡീ ലീവിന് വേണ്ടി വന്നയാ എക്സാം ഒക്കെയാണ് ഞാൻ ഇന്നലെ വന്നേയുള്ളു.
അപ്പൊ ഓരോരോ തിരക്ക് ആയിരിക്കൂല അപ്പൊ?
ഉം തെക്ക്, പഠിക്കാനുണ്ട് പഠിക്കണം പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കന്നിട്ടില്ല
ആഹ് വൈകുന്നേരം ആവുമ്പ അവിടേക്ക് പോവോ അമ്പലത്തിലേക്ക് പോവോ ആഹ്
അ ആഹ് പിന്നേ
എന്താ പാട്ട് കേക്ക്ണ്ട ഇവിടെ സാമ്പാറും ചോറും പിന്നെ മീൻ പൊരിച്ചതുണ്ട്
ആഹ് അത് അമ്പൽത്തി പ്രോഗ്രാം നടക്കുന്നന്റെ സൗണ്ട്
ആഹ് ഇവിടെ എന്താ ഇവർക്ക് ചോറ് കൊണ്ടു പോണേ ഏട്ടന്മാർക്ക് രണ്ടാൾക്കും ചോറ് കൊണ്ടോണം ചോറും കറിയും ഉപ്പേരി ഒക്കെ കൊണ്ടോണം അപ്പൊ ഓര് ഒക്കെ പോയപ്പോ രാവിലെ സമയം ഉണ്ടായിരുന്നു അപ്പൊ ണക്കല് സ്രാവ് പൊരിച്ചതായിരുന്നു. സാമ്പാർ കറിയും ചോറും പയറുപ്പേരി ഒക്കെ ഉണ്ടായിരുന്നു ആഹ് അതൊക്കെ കൊണ്ടുപോയി ഇവിടെ തന്നെയാണ് അവിടെ അങ്ങാടി തന്നെയാണ് പണി പക്ഷേ ഇങ്ങട് വരില്ല നടന്ന് വരണം. വണ്ടി വണ്ടിയില്ല. വണ്ടി കേറന്ന്ള്ളത് കുറച്ച് കാലായി പിന്നെ നന്നാക്കീട്ടൂല്ല ഉം ന്നാ പിന്നെന്നാലെന്താ ശെരിന്നാല് ന്നാ പിന്നെന്താ ചോയ്ക്ക്
പിന്നെന്താണ്
പിന്നെ അങ്ങനെ പോണ്
ആ ഇവിടെ എല്ലാവരും സുഖായിട്ടിരിക്കുന്നു ഇവിടെ അമ്മയുണ്ട് അച്ഛനുണ്ട് പിന്നെ അനിയനുണ്ട് അനിയൻ രണ്ടിലാണ് പഠിക്കുന്നെ
ചെറിയനിയൻ അപ്പൊ നീയോ
ഞാ നഴ്സിങ് ഫസ്റ്റിയറ്
ആ
ഉം ചെറിയാള പക്ഷെ കു
ആ അഹഹാ രണ്ടില് ആ മോള് മൂന്നാം ക്ലാസ്സിലേക്ക് വല്യ മോള് അനിയന്റെ മോളുണ്ട്റ്ഞ്ഞില്ലേ എ ളച്ചന്റെ ഓള് മൂന്നിലേക്ക് ഉം ഓള് ചെറുത നീ ളല്ല വല്ലാണ്ട് ഇവളത്രന്നെ ണ്ടാവോള്ളു ഓരൊക്കെ ഒരു വലുപ്പ മൂന്നാളും
ഉം ഇവടെ ഭയങ്കര ബഹളവാ ഉപ പദ്രവാ ഉപദ്രവം
ഏ ഇവര് അങ്ങനെയൊന്നല്ല ഇവര് മൂന്നാളും കൂടെള്ളൂ മൂന്നാളും കൂടെ കൂടിയ ഇനി പറിം വേണ്ട ഒരു സാധനം മൂന്നാക്കും കിട്ടേണ്ടേരും ചെല് പ്പോ ഇപ്പൊ കാർട്ടൂൺലാണ് രണ്ടാളും ഒര് കസേരേരി ക്കിണ്ട് ഒരാളെറ്റയ്ക്ക്
അവരവിടെയാന്നോ നിക്ക്ന്നേ
ഞങ്ങൾ എല്ലാരും ദര് വീട്ട്ലാ
ഫാമിലി ആയില്ലേ
ആ ഞങ്ങളൊരുമിച്ചേയ്ര്ന്ന് ഞങ്ങളെ കല്യാണൊക്കെ രണ്ടു കല്യാണം ഒരുമി ച്ചേയ്ര്ന്നു
ആ ഒരേ ദിവസോ
ആ ഒരു ദിവസം പിന്നെ ഞങ്ങക്ക് പിന്നെ കൊറ്ച്ച് വൈകിയാണ് മോൾണ്ടായത് ആ അവർക്ക് പിന്നെ വേഗണ്ട് ണ്ടായി
ഉം
ആഹ് അപ്പൊ അവക്ക് രണ്ട് കുട്ടികള്ളായി ഞനക്ക് ഒരു
ആഹ് അത് ആരാ ആഹ് ചേട്ടനോ പെങ്ങളോ ആഹ്
ഇവിടത്തെ ഏട്ടന്റ അനിയന്ന് മക്കള് ഉം ചെറിയ മക്കളാ ഒരാൾ ഞാൻ പറഞ്ഞില്ലേ മോള് നഴ്സറി പോണത് പിന്നെ മറ്റോള് ഇപ്പ എൽ കെ ജിക്ക് കുള്ളൂ ആറു മാസത്തെമാറ്റള്ളൂ ഒരു എന്തായാലും പിന്നെ വലിയ മോളാണ് പിന്നെ ക്ക് ഓളും ഇല്ല അത്ര വലിപ്പം ഇല്ല തീരെ ഇവര് മൂന്നാളൂടി ഹോമു മൂന്നാളും പറ്റി ചെറുതാവും ഒരേ വലുപ്പം പോലെ തോന്നും
മറ്റേവര്ണ്ട് ഒരാൾ മൂന്നാം ക്ലാസ്സില് ഒരാൾ എത്രയാ
നഴ്സറില്ലേ എൽ കെ ജില്ലേ
അന്നേരം ചേച്ചിയുടെ കൊച്ചിനേും മറ്റേയാളുടെ ചേട്ടന്റെ കൊച്ചിനെയും നിങ്ങൾ ഒരുമിച്ചാണോ അങ്ങനവാടിയില്ലേ ഒക്ക കൊണ്ടു വിടുന്നത്
ആഹ് അംഗനവാടിയിൽ ഒരുമിച്ചിരുന്നുപ്പ ഞാൻ എൽ കെ ജിയിലേക്ക് ചേർത്തില്ല അവളും മറ്റോളുമാതിരി ആത്ര സംസാരിക്കുവൊന്നുംല്ല വല്ലാണ്ട് സംസാരിക്കുംങ്ങ് അതായില്ലേ അപ്പൊ ഞാൻ പിന്നെ കുറച്ചും കൂടി അടുത്ത പ്രാവശ്യം ചേർത്തായി വിചാരിച്ചിട്ടെ ഓടെ കൂടെ ചേർത്തില്ല ഇപ്രാവശ്യം പറഞ്ഞന്നെ ഞാൻ ആമീന്റെ കൂടെ നിസ എന്റെ നഴിസറിലാഅമ്മിനാ എന്നൊക്കെ ചോദിച്ചിരുന്നു സ്കൂളില് അപ്പൊ ഞാൻ പിന്നെ അവരെ ണ്ടെങ്കിൽ വെറുതെ ഒന്നും പറയുല്ല ടീച്ചറോട് തന്നെ നല്ല സംസാരിക്കൂല്ല അപ്പൊ ഒന്നും കൂടെ നിന്നിട്ട് അടുത്ത പ്രാവശ്യം ചേർത്തയച്ചു നിന്നതാ ഉം ഇപ്പൊന്ന് നേഴ്സറി ഉണ്ട് പക്ഷെ ഓളോണ്ട് ചോദിച്ച് നീ പോണുണ്ടോന്ന് അപ്പൊ ഓള്ള് ഞാൻ സ്കൂളിലല്ല പോണ ഞാൻ നെസറിൽ പോവ അപ്പൊ ഓളില്ലേ ഇപ്പ പോണ്ട ഓക്ക് പോൺ പോവണ്ട അപ്പൊ ഇവക്കും പോണ്ടാ ഇപ്പം മൂന്നാളുവടെണ്ട്
ആഹ്
ആഹ്
പിന്നെ അന്നേരം വീട്ടില് ഭയങ്കര ബഹളവൊ
ആഹ് നേർത്തന്നും പറയണ്ടാ ഒരു പെരുമ്പട തന്നെണ്ടിവടെ. ഞങ്ങൾക്ക് ഏഴാള് ഇണ്ട് വടെ ആഹ് ഭയങ്കര ബഹളാ രാത്രിയൊക്കെ. ടി വി സരിക്ക് ശരിക്ക് കാണാൻ ങ്ങനെ സമ്മയ്ക്കൂല. പടം ഇണ്ടാക്കീട്ട് സൗണ്ട്ണ്ടാക്കീട്ട് പഠിക് ക്കാനാണെങ്കിലും ഇവര് വെറുതേ ആർ ക്കും കെടന്നിട്ട് ബുക്കെടുക്കാ ഒരാള് തെര ക്കാ തന്നെ അവിടെന്നാ പൊറത്ത് നിന്നൊരാറ് തൊടങ്ങും കളിക്കാൻ വേണ്ടീട്ടേ കളിക്കിണേന്റെ എടേന്നൊക്കെ എടുത്തോ പിടിച്ചോണ്ട് പോവുമ്പോ ഉം ചെലപ്പം വേഗം എഴുതും വന്നാ അങ്ങനെ ഏഴു എഴുതും ചെലപ്പാണ് എയ്തൂല പിന്നെ ഇച്ചിരി നേരം കയിയണം എയ്തി തൊടങ്ങണെങ്കില് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കൊണ്ടോണം പിന്നെ അപ്പുറത്ത് അപ്പത്തന്നെ അപ്പറത്ത് തറവാട്ടിലേക്ക് പോണം ഇതൊക്കെയാണ് അവർക്ക് പിന്നെ വെശക്കുവാ ഒരാ ക്ക് വെശന്നാ മൂന്നാക്കും വെശ ആ ചോറ് തിന്ന് കയിഞ്ഞാ കൊറ ചെയ്യാൻ തൊടങ്ങും ക്കി വെശ്ക്ക്ണോ വെശ്ക്ക്ണോ അങ്ങനെ വേവ് സാ തിന്നാൻ വേണ്ടീട്ട്ള്ള വെശ്പ്പല്ല പലഹാരം കയിക്കാൻള്ള വെശ്പ്പാ
ഉം
ഉം അ ഫോൺ വിളിച്ചി ആഹ് എന്നാ ശരി ശ